ഹലോ ആ കേൾക്കുന്നുണ്ട് എന്തൊക്കെയ സുഖല്ലേ
എന്താപരിപാടി
വീട്ടിലെ പണികളൊക്കൊരുങ്ങിയോ മക്കളൊക്കെ സ്കൂള് പോയോ
മക്കള് സ്കൂളിപോണ്ട മക്കളായിട്ടില്ല ചെറുതാ
അതേ
ഉം അവിടെയോ
ഇവിടെ എനിക്ക് കുട്ടികളില്ല
ആ മാരീഡാണോ ആഹാ രാവിലത്തെ പണിയെല്ലാം കയിഞ്ഞോ
ആഹ് കഴിഞ്ഞ് ഞാനിപ്പോ എന്റെ വീട്ടിലാ സുഖില്ലാത്തോണ്ട് പോന്നു
ആഹാ ഹസ്ബന്റെവിടെയാ
ഹസ്ബന്റ് അടുത്തെന്നെയാണ് സ്കൂളില് അക്കൗണ്ടന്റായിട്ട് വർക്കെയ്യാ
ആഹാ അപ്പൊ രാവിലെ പോവോ
ആ രാവിലെ പോവും
ആഹാ
അങ്ങനെ അവിടുത്തെ പണികളൊക്കൊരുങ്ങിയോ മഴ ഇപ്പൊ പോ
ത്തേക്കുള്ള നടന്നുകൊണ്ടിരിക്കുന്നു
ഉം ആ മഴ ഇപ്പൊ കുറഞ്ഞ്ട്ട് ണ്ട് വെയിലണ്ടുതിച്ചിട്ടില്ല ഒരു മൂടിക്കെട്ടൽ ആഹ്
പിഠിക്കുന്നുണ്ടോ അതോ പഠ്ത്തം കഴിഞ്ഞോ എന്താ
എന്റെത് കഴിഞ്ഞു ഞാന് മദ്രസയില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാ
ആഹ് ഇന്നില്ലേ അപ്പൊ
ഇന്നുണ്ട് ലീവെട്ത്ത്ട്ട് എട്ത്ത്ക്കാ വീട്ടിലോട്ട് പോവാനിക്കാ സുഖല്ലാത്തോണ്ട്
ആഹാ എന്താപറ്റ്യേ
പനിയൊക്കെയായിട്ട്
അടുത്ത് തന്നെയാണോ സ്വന്തം വീടും
ആഹ് ആഹ്
ആ ഇവിടെ ആരൊക്കെയുണ്ട്
ഇവിടെ ഉമ്മ, ഉപ്പ, അനിയൻ, അനിയത്തി, കാക്കു.
ആഹ്
അവിടെ എങ്ങനെ ഇങ്ങള് ഒന്നിച്ചാ
ഇവിടെ ഞാനുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് കുഞ്ഞുണ്ട്. ഹസ്ബൻഡ് പുറത്താ പിന്നെ അനിയനുണ്ട് അനിയനും പുറത്താ
ആഹ് ആഹ് അങ്ങനൊക്കൊയായിട്ട് പോണ്
അവിടെ സ്വന്തം വീട്ടിലോ. മഴ
ആഹ് സ്വന്തം സ്വന്തം വീ വീട്ടിലെന്നെ ഉമ്മയും ഉപ്പയും അനിയനും അനിയത്തിയും കാക്കും എന്റെ ഹസ്ബൻ്റിന്റെ വീട്ടില് ഹസ്ബൻ്റ് ഉണ്ട് ഇളയച്ഛൻ ഉമ്മ ഉപ്പ രണ്ട് നാത്തൂൻമാര്
എല്ലാരും ഒരുമിച്ചാണോ
ഉം ഉം ഒരുമിച്ചാ ഉം
പണിയാണല്ലോ
ഉം ഇവിടെ പിന്നെ സഹായത്തിനാ ള് വരും
ആഹ് ആഹ്
ആഹ് ഉം
ഓക്കേ പിന്നെ അവിടെ അപ്പൊ പിള്ളേരൊക്കെ ഒത്തിരി ഉണ്ടോ കുട്ടികളൊക്കെ
ആ നാത്തൂമാരെ കുട്ടികളൊക്കെയുണ്ട് രണ്ടുപേർക്കും മൂന്ന് കുട്ടികളുണ്ട് മൊത്തം ആറുപേര്
ആഹ്
ആഹ് ഉണ്ട്
അവിടെ മഴ ഇപ്പൊ ഉണ്ടോ ഇല്ലല്ലോ
രാവിലെ ചെറുതായിട്ടുണ്ടായിരുന്നു ഇപ്പങ്ങനെ മഴയില്ല
ഉം കറന്റ് പോക്കുണ്ടോ ഇവിടെ കറൻ്റ് പോകും വരും ചെയ്യും
അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല
ആഹ് ആഹ്
അവിടെ കറണ്ട് പോക്കുണ്ടോ
ആ ഇവിടെ ഇണ്ട് ഇപ്പോ
മദ്രസയിൽ എന്താ നിങ്ങള് പഠിപ്പിക്ക
ആ പഠിപ്പിക്ക ആ ഖുർആൻ അങ്ങനെയൊക്കെ ഖുറആനും അറബിക്കൊക്കെയാ പഠിപ്പി
ഈ ആണുങ്ങളെയാ ടീച്ചേഴ്സ് ആയിട്ട് കണ്ടിട്ടുള്ളെ ഈ ലേഡീസുണ്ടെന്നറിയില്ലായിരുന്നു
ആഹ് ആഹ് ആഹ്
ഇപ്പോഴാണോ അങ്ങനെ അതോ നേരത്തെണ്ടോ
നേരത്തേണ്ട്
ആഹ്
അങ്ങനെക്കെണ്ട്
എത്ര കുഞ്ഞികുട്ടികളാ പഠിക്കാ അവിടെ
ആഹ് ഒന്ന് ഒന്നാം ക്ലാസ് തൊട്ട്
അപ്പൊ അവര് സ്കൂളി പോയിട്ട് വരുവോ
അല്ല അല്ല നേരത്തെ തുടങ്ങും ഏഴ് മണിയൊക്കെ ആവുമ്പോ ത്തിന് നമ്മള് മദ്രസ തുടങ്ങും തുടങ്ങും പിന്നെ സ്കൂളിലൊക്കെ പോണേൻ്റെ കുറച്ച് മുന്നേ എട്ട്മണി എട്ടരയൊക്കെയാവുമ്പോ ത
അപ്പൊ രാവിലെ എത്ര മണിക്കൂറുണ്ടാവും ക്ലാസ്
രണ്ട് മണിക്കൂർ
ആഹ് അപ്പ രാവിലെ എണീറ്റ് എല്ലാം ചെയ്യണം അല്ലേ ഏഹ് പിന്നെ റെസ്റ്റാ
ഉം പിന്നെ അവര് സ്കൂള് പോവാതെ ടൈം ആവൂലെ പിന്നെ വിടും ഉം അങ്ങനെയൊക്കെ എങ്ങനെണ്ടായിന്നും വെക്കേഷനും കാര്യങ്ങളൊക്കെ
വെക്കേഷൻ കുഴപ്പം ഞാനും പഠിച്ചോണ്ടിരിക്കയായിരുന്നു മാ മാർച്ചിലാ കഴിഞ്ഞേ
അതെ എന്താ പഠിക്കാണ്ട്
യ്യായിരുന്നു ഇപ്പൊ കഴിഞ്ഞു ആഹ്
അയ് ശരി അപ്പൊ മോള എങ്ങാനും ശ
ഇല്ല മോള അമ്മ നോക്കുവാരുന്നു അവള് അമ്മേന്റട്ത്ത്
ആഹ് ആഹ് കൊഴപ്പൊന്നും ഉണ്ടാവൂല്ലല്ലോ ഉം ഉം അങ്ങനൊക്കെ എന്താ എന്താണ് ഇന്ന് രാവിലെ എന്താ കഴിച്ചു ഫുഡും കാര്യങ്ങളും
മുട്ടക്കറി ഇണ്ടാക്കി അവിടെയോ
ഇവിടെ അപ്പവും ചട്നിയും
ആഹ് ആഹ് രാ രാത്രി നിങ്ങള് ചോറ് കഴിക്കുവോ അതോ എന്തേലും ഉണ്ടാ
ആ ഇവിടെ ചോറ് കഴിക്കും അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തേലും
ആഹ് ആഹ്
അവിടത്തെ ഹസ്ബൻഡിന്റെ വീട്ടില് ചോറ് കഴിക്കില്ല അവർക്കാർക്കും രാത്രി ചോറ് കഴിക്കുന്നത് ഇഷ്ട മല്ല
ആഹ് ഇപ്പം എല്ലാർക്കും ചപ്പാത്തിയല്ലേ
ചപ്പാത്തി അങ്ങനെ എന്തേലും ഗോതമ്പപ്പം അതുപോലുള്ള എന്തേലുമൊക്കെ ഒക്കെ കഴിക്കും അങ്ങനെയൊക്കെ ഇവിടെ പിന്നെ ചോറ് തന്നെയാ കഴിക്കുക
ആഹ്
ഇങ്ങള് എങ്ങനെ
ഇല്ലെങ്കി രാവിലെ ചോ ഉച്ചക്ക് ചോറുണ്ടേ പറ്റത്തൊള്ളൂ
അങ്ങനെക്കെ അവിടെ എങ്ങനെ ചക്കേം മാങ്ങ എല്ലാ ഉണ്ടോ മ് പച്ചക്കറികളും
ചക്ക ഇല്ല പ്ളാഴ് ഇവിടെ വീട്ടിൽ അപ്പർത്തിന്നും ഇപ്പർത്തിന്നുംഒക്കെ കിട്ടും ആ അവിടെ ഉണ്ടോ ലം
ആ ഇവിടെണ്ട് ചക്കേം മാങ്ങയും ഒക്കെ ആയിട്ട് പൈനാപ്പിള് അങ്ങനെയൊക്കെ ആയി ഇവിടെ കിട്ടും ന നമ്മളെ വീട്ടിന്ന് ന്നെ
ആണൊ അപ്പൊ പൊറത്ത് എവിടേം പോണ്ടല്ലേ
ആ പൊറത്ത്ന്നൊക്കെ എന്തെലു ക്കെ ആയിട്ട് നമുക്ക് ആവശ്യള്ള സാധനങ്ങൾ അങ്ങനെ വേടിച്ച മതി അവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കില് ധാരാളം പഴങ്ങള് ണ്ട് സപ്പോട്ടാ മുട്ടപ്പയായിട്ടും ചക്കയിട്ടും മാങ്ങായിട്ടും പൈനാപ്പിളായിട്ടും പേരക്കെട്ടെക്കെ കൊറേ കി
വീട്ടി പോവുമ്പ ഇതെല്ലാം കൊണ്ടവാലോ
ആ ആ കൊണ്ടോവാ
വീട്ടില് കാക്കൂന്റെക്കെ കല്ല്യാണംകഴിഞ്ഞ
അല്ല അല്ല അവൻ ജോലിയ്യാ
ആ ഹഹാ നോക്കുന്നില്ലേ
ആ കൊ ഇപ്പൊ തന്നെ വേണ്ടന്നൊക്കെ പറഞ്ഞിരിന്നു
ആ ആ ഹാ
എന്തെങ്കിലുംങ്ങക്ക് പ്രത്യേകിച്ച് ഹോബികൾ എന്തെങ്കലുംണ്ടോ ഇങ്ങനെ ചെടി വളർത്താനും
ചെടിണ്ട് അങ്ങനെ ഹോബിയായി ട്ട് ഇപ്പൊ പ്രത്യേകിച്ചൊന്നുല്ല നേരത്തൊക്കെ പഠിക്കുമ്പണ്ട് ഇപ്പ കുഞ്ഞുള്ള കുഞ്ഞൊക്കെ ഉള്ള ഹോബിന്ന് പറഞാലെനിക് ഇല്ല സിനിമ ഇഷ്ട്ടാ ഇടക്ക് ടെലിഗ്രാമിൽ സിനിമകാണും
ഉം
ആ പാട്ടും കേക്കും അങ്ങനെ
നട്ട് ഡാൻസ് നൃത്തം അങ്ങനെ
ആ ഡാൻസ് ഒക്കെ പാട്ട് ചെയ്യുവായിരുന്നു പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പം പിന്നെ ഇപ്പം അങ്ങനെയൊന്നുമില്ല അങ്ങനെ
പുറത്ത് പോകുവോ ഫുഡഴിക്കാന് അങ്ങനെ ആ
ഹസ്ബന്റ് പൊറത്ത അപ്പൊ പുറത്തുന്ന് വരുമ്പോ
ആ അങ്ങനെ പോവക്കെ ഇണ്ടാവുംലെ
അമ്മന്നൊങ്ങനെ പുറത്തെ ഫുഡ് അങ്ങനെ കഴിക്കില്ല പക്ഷെ പോകുമ്പോ മേടിച്ചു തരും അങ്ങനെ
ഉ ഉ ടൂറൊക്കെ പോകലുണ്ടോ
ഇവിടെ ടൂർ ടൂറായിട്ട് അങ്ങനെ എങ്ങും പോവാറില്ല പിന്നെ സിനിമക്കോ അങ്ങനെ എന്തിനെങ്കിലുംഒക്കെ ആ അവിടെ ടൂറൊക്കെ പോവോ
ആ ഇവിടെ ഇടക്ക് പോകും
ട്ടയാണോ അതോ
ചെലപ്പോ എല്ലാരും കൂടെ ഒക്കെ ആയിട്ട് പോവും അല്ലെങ്കിൽ ഞാനും ഹസ്ബന്റും അങ്ങനെ ഓ പിന്നെ പിന്നെ വല്ലാതായിട്ട് അങ്ങനെ പോകാറില്ല
ആ നിങ്ങക്ക് പെരുന്നാളൊക്കെ വരുമ്പോ നല്ലരസായിരിക്കുംല്ലേ
ആ പെരുന്നാളൊക്കെ ആകുമ്പോ ത്ത് കുടുംബ കുടും ഉം കുടുംബക്കാരെ വീട്ടിൽകുടീം അങ്ങനെയൊക്കെ അങ്ങനെ പോകും ഉം നമ്മള കുടുംബക്കാരന്നെ കൊറച്ച് ലോങ്ങ ഒക്കെയാണ് അപ്പോ പിന്നെ അങ്ങനെ ടൂറായിട്ടും പിന്നെ അവടെ അങ്ങനെയൊക്കെ പോകും
ആ
ഉം അങ്ങനൊക്കെ മോൾക്ക് എത്ര
മോൾക്ക്‌ രണ്ട് വയസ്
രണ്ട് വയസ്സ്ലെ ഉം
പിന്നെ അവിടെ എല്ലാ പിള്ളേരും വലുതാ സ്കൂളിൽ പോുന്നേത
ആഹ ഒക്കെ ഒക്കെ സ്കൂള് പോകുന്നവരാ പനിയത്തി പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഞ്ഞിവൾക്ക് അലോട്ട്മെന്റും കാര്യങ്ങളും ഒക്കെ കിട്ടിട്ട് വേണം
ഏത എടുക്കുന്നെ
ആ ഹുമാനിറ്റിത്ത് എടുക്കാന്ന് വിചാരിച്ചു ഉ
പിന്നെ
നിങ്ങളെ മുന്നേ എന്താ ചീതീർന്ന്
ബി എഡിന് മുമ്പ് ഞാൻ പി ജി ഇംഗ്ലീഷ്
ആഹ ആഹ
പിന്നെ കല്ല്യാണം കഴിഞ്ഞിട്ട ബി എഡ് എടുത്
ആഹ അതെ പിന്നെ ആ
കതെയ്ഞ്ഞിട്ട്പ്പൊ കൊറെ നാളായൊ അതോ
അല്ലല്ല മറണ്ടടെെ
അടുത്തടുത്താണോ രണ്ടുപേര കീടെ
ആ കൊറച്ച് പോണം വെണ്ടിക്ക് പോകൻതുപോലെണ്ട് കൊറച്ച് പോരണം
ഓഹ
ഒത്തിരി ദൂരംന്നുമല്ല ഉം ഞൻങ്ങനെ വായിക്കുവോ വായിക്കാനൊക്കെ ഇഷ്ടം
പഠിച്ചൊണ്ടിരിക്കുമ്പോ വായിക്കാനൊക്കെ ഇഷ്ട ഇപ്പം അങ്ങനെ
ഉ
പത്രം പോലും വായിക്കാറില്ല
ആഹ ആഹ
ഭാഗ്യം
ആഹ ഞാൻ ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടെ അങ്ങനെ ചപ്പോ വായിച്ചോണ്ടിരിക്കും
പിന്നെ അതിനോട് താല്പര്യം വേണം
ആഹ താല്പര്യം ഉം വായിച്ചുൊണ്ടിരുന്ന അങ്ങനെ വായിക്കും പിന്നെ എന്തേലുമ ഒക്കെ പണിയില് വെട്ടാല് അതവിടെ കിടക്കും
എനിക്ക് ബുക്ക് ഉറക്കുമ്പഴ ഉടക്കം
ആഹ ഹാ ആഹ ഉണ്ട് ഉ ചിലപ്പ അങ്ങനൊ കേെട്ട് നക്കും മ മഴായിട്ട് വെള്ളത്തിന എന്തിന ഒന്നും ബുദ്ധിമുട്ടില്ലല്ലോ അവിടെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ
ഇല്ല വെള്ളം ഒത്തിരിയ ഉള്ള സ്ഥലാ കടലും ഒക്കെ അടുത്തടുത്തല്ല അതുകൊണ്ട് വെള്ളക്ഷ ഒന്നും
ആഹ അപ്പൊ വേനൽക്കാല ആയാലൊ ഒന്നും
നേരത്തെ കൊഴപ്പായിുന്ന അവിടെ ഇപ്പ ബോർവല്ല അടിച്ചേക്കുവ
ആഓ ഓ
ബോർവെല്ലാ്പക്ക് വെള്ളത്തിന്റെ പ്രശ്നന്ന വരില്ലല്ലോ
ആ ആ ആ എവിടെ മഴ പെയ്തിട്ട് അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നും അല്ലല്ലോ
ഇല്ല ഇല്ല ഇവിടെ ഇല്ല ദൂരൊക്കെ കാണുമായിരിക്കും നമ്മുക്ക് എന്തായും ദേവസായത്തി ഇപ്പൊ പ്രശ്നില്ല നിങ്ങക്കൊ
ഇല്ല ഇല്ല അവിടെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല
ഉം
വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്
ഉം വീട്ടിലുമ്മിയൊക്കെ പ്രായൊള്ളയാ
ഒത്തിരി പ്രായൊന്നുമല്ല എന്നാലും ഇണ്ട്
ഉം ഇനി കൊറെ കല്യാണം നടക്കാൻണ്ടല്ലേ വീട്ടില് ഒരുങ്ങാല കൊറെ
ഉ ഉ അക്ക ഇപ്പൊ തന്നെ പഠിക്കും കാര്യങ്ങളൊക്കെ ആയതൊണ്ട്
ആഹോ ഇപ്പൊ പിന്നെ എല്ലാർക്കും പഠിത്താണല്ലോ മുൻഗണന ഉ എന്നാ ശരിയടാ പിന്നെ വിളിക്കാം ഓക്കേടാ